ഹലോ
എന്താ വർത്താനോം
ഇനി അവ്ട്ന്ന് മാറണ്ടാട്ടോ
മ് അവടാര പാട്ടാട്ണ്?
കൊച്ച്
എന്ത് പാട്ടാ പാട്ണ്?
ആഹ് അതെന്തൊക്കെയോ അയ്ന് അറിയുന്ന പോലെന്തൊക്കെയോ പാടുന്ന്
അത് ശരി
നോക്കണ്ട എന്തെങ്കിലൊക്കെ ഇണ്ടാവല്ലോ പിള്ളാരല്ലേ
പിന്നെന്താ കൃഷിയൊക്കെ ചെയ്യോ
ഏഹ് ഇല്ലല്ല കൃഷി കൃഷി അങ്ങനെ വല്ല്യതായിട്ട്ള്ള കൃഷിയൊന്നുല്ല നമ്മള അത്യാവശ്യത്തിനുള്ള എന്തെങ്കിലൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കും
അഹ്ത്ശരി
ചീര, കാന്താരി
അങ്ങനെ
അങ്ങനെ
ഇപ്പൊ കാന്താരി ഒന്നും ഇണ്ടാവ്ണെന്നെല്ല മൊളകൊക്കെ എന്തോ പ്രാണി വന്നാണ്ട് തിന്നു പോവും
ആഹ് അത് തിന്നും
ആഹ്
ന്നാലും കൊറച്ചൊക്കെ കിട്ടും
ആഹ്
മഴക്കാലം കൂടെ ആയതോണ്ട് കൃഷികളൊന്നും അങ്ങനെ കൂട്തലായിട്ട് ഒക്കത്തില്ല
ഉം ഉം
കാരണം കൂടുതല് മഴ മ വെള്ളായാലും പ്രശ്നാണല്ലോ
ആഹ് ഒരു പ്രാവശ്യം ഇണ്ടാക്കുമ്പോ തന്നെ പിന്നെ ചടച്ചുപോവും
ആഹ് അതാ ഞാനൊക്കങ്ങനെ ചടച്ചതാ എനിക്കിഷ്ടാണ് ഉണ്ടാക്കാൻ എന്ത് സാധനങ്ങളും ഇങ്ങനെ ഉണ്ടായി ഇങ്ങനെ കൊറേ ഇങ്ങനെ ഉണ്ടായി കാണുമ്പം ആഹ് അതെ പക്ഷെ ഒണ്ടാവണം നല്ലപോലെ ഒണ്ടാവണം അല്ലെങ്കി ചടച്ചോവും
അല്ലെങ്കി പിന്നമ്മള് ജൈവ വളൊക്കെ ഇണ്ടാക്കണം അങ്ങനെ ഇണ്ടാക്കോ
ഇല്ലല്ല ഞാൻ ഉണ്ടാക്കാറില്ല ഉണ്ടാക്കിയാലൊക്കെ നല്ലതാണ്
ആഹ്
ഞാൻ ഇണ്ടാക്കാറില്ല ഏഹ് അവിടൊക്കെ ഉണ്ടാക്കുന്നുണ്ടോ കൃഷി യോ അങ്ങനെ വളൊക്കെ ഉണ്ടാക്കുന്ന്ണ്ടോ?
അ തൊട്ടടുത്ത്ണ്ടൊരാള് ഓല് പിന്നെ റിംകമ്പോസ്റ്റ് ഇണ്ടാക്കും പിന്നെ ആ മണ്ണ് എടുത്താണ്ട് ഇണ്ടാക്കിയ നല്ലോം ഇണ്ടാവും എല്ലാ സാധനോം തക്കാളി, പച്ചമുളക്, വെണ്ട, വഴുതന അതൊക്കെ നല്ലോം ഇണ്ടാകും.
ആഹ് അതൊക്കെയാണല്ലോ അതൊക്കെയാണല്ലോ നമുക്ക് അത്യാവശ്യള്ള സാധനങ്ങളും
ആഹ്
നമ്മുടെ കാര്യങ്ങൾക്ക് ഇട്ക്കാലോ അതും പൊറത്തുന്ന് വാങ്ങിക്കാണ്ടല്ലോ നല്ല സാ സാധനം കഴിക്കാലോ നമുക്ക്
കാണു കാണാൻ തന്നെ ഒരു രസ എന്തോരു രസ കാണാനറിയോ കാണാൻ തന്നെ ഒരു ഭംഗിയാണ്.
ആഹ് കാണാൻ ഭംഗിയാണ്.
അത് കണ്ടാണ്ട് ഇണ്ടാക്കിയോക്കുമ്പോ ഇണ്ടാവൂല്ല. അത് കണ്ടിട്ട് നമ്മള് ഇണ്ടാക്കിയ നമ്മൾതൊട്ട് ഇണ്ടാവൂല്ലാറയ.
ആഹ് അങ്ങനെ അത് ശരിയ ഓണ്ടാവത്തില്ല
ഉം
നമ്മള് ഉണ്ടാക്കാതെ മൊളയ്ക്കിന്ന ഒരുതുണ്ടല്ലോ
ആഹ് അത്ണ്ടാവും
അത് നല്ല പോലെ ഒണ്ടാവും
ഉം ചീരാമൊളകൊക്കെ ണ്ടാവും
ആഹ് ഇഷ്ട്ടം പോലെ നല്ലോം കായ ഉണ്ടാവും
ചെല്പ്പോ ഇങ്ങനെ കാട്ടിലൊക്കെ പോയക്കാണ അവടെക്കെ ചീരാമൊളക്
ആഹ് അത്ണ്ടാവും അത് കിളികളൊക്കെ തിന്ന് പോയിട്ടേയ്
ആഹ് ന്റെ നാത്തൂന് റബ്ബർ പണിക്ക് പോയിണ്ട് റബ്ബർന്റെ തോട്ടത്തില്
ആഹ് ഉം
ഓല് കൊറേ കൊണ്ടരും ചിരാ മൊളക് റബ്ബർ തോട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാവോലോ
ഏഹ്
ബ്ബർത്തോട്ടത്തില് ഇഷ്ടം പോലെണ്ടാവും ചെ
ആഹ് ഒണ്ടാവും ഒണ്ടാവും ണ്ടാവും
ഉം
അത് നല്ലോണം ഉണ്ടാവും റബ്ബർ തോട്ടങ്ങൾലാണ് ഇത് ഉണ്ടാവുന്നത് കൊറെ കാരണം അങ്ങൻത്തെ സ്ഥലങ്ങൾലല്ലേ കോറേ കിളികളൊ
നമ്മള് കൊറെ മര്ന്നൊക്കെ ഉണ്ടാക്കിട്ത്താലും ഒന്നും ഉണ്ടാവുല
ഏഹ് അതെ അത് ശെരിയാ അങ്ങനെന്നും ഇണ്ടാവുല
തേ കെടെ കെടൊക്ക് വല്ലോം ണ്ടാവും
ആഹ് അത് ഓണ്ടാവണെങ്കിൽ ങ്ങനെയാ നെ ആയാൽ മേനേക്കട്ട് ണ്ടാക്കുന്നൊന്നും ഉണ്ടാവുല്ല ഏഹ്
തെങ്ങകെ ഇണ്ടോ വീട്ടില്
ഇല്ലല്ല ഞങ്ങക്ക് തേങ്ങോന്നും ഇല്ല
ആയ്യ് ശരി വാങ്ങലാ
ഉമ്
വാങ്ങല ആവിശ്യത്തിന്
ആഹ് ആവശ്യത്തിന് വാങ്ങും
ഓഹ് നല്ല വെലല്ലെ പ്പൊ
ഓഹ് വെലാണ് ക്ഷെ നമക്ക് തേങ്ങ വാണം
ഹി ഹി ഹ്
തേങ്ങ തേങ്ങല്ലാത്ത പാടില്ല
ആഹ് സദ്യകെ ഇണ്ടാക്കണ്ണെങ്കിൽ വേണ്ടി വരുല്ലേ തേങ്ങ
പിന്നെ തേങ്ങല്ലാത്ത പരിപാടില്ല തേങ്ങ വേണം എപ്പോഴും തന്നെ തേങ്ങ വാണം
ഉമ് ണ്ടങ്കിൽ തോന വാങ്ങല അതോ കൊർച്ചിചെ
ആഹ് ങ്ങന തീര്ന്നന്സരിച്ച് രണ്ടോ മൂന്നൊക്കെ വാങ്ങിക്കും അങ്ങനെ വാങ്ങിക്കും
ആഹ് ശരി വീട്ട്ന്നൊന്നും കൊണ്ടരാൻ ണ്ടാവല്ല
ഇല്ല അവടെ ഇല്ല വീട്ടിലു ഇല്ല
അങ്ങനെ
ഇവടെ ഇല്ലാത്ത രീതിയാ
ആഹ് സ്ഥലണ്ടോ ങ്ങക്ക് സ്ഥലണ്ടോ വീട്
ഇല്ലല്ല അഞ്ച് ഉളെൽ അഞ്ച്
ഉമ്
അതില് വീടും എല്ലാം
ഉമ്
അത് ഒള്ളതില നമ്മള് ഒണ്ടാക്കും
ഉമ് ഉമ്
അങ്ങനാണല്ലോ കണ്ടമാനം
ഉമ്
സ്ഥലൊന്നുല്ല
ആഹ് അയ് ശരി
ഒള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യും ആഹ് അത്ര തന്നെ
അതാ നല്ലത് കൊർച്ചു വേണ്ടി
ഏഹ്
കൊറച്ച് മതി അതാകുമ്പോ നമ്മക്ക് തൃപ്തി പ്പെട്ട് ജീവിക്കാം
ഉമ് നമ്മള് കൂടുതൽ ആഗ്രഹിച്ചിട്ട് കാര്യല്ല ല്ലോ
ഉമ് ശരിയാ
കുന്നോളം ആഗ്രഹിച്ചാല്
ഉമ്
കുന്നി ക്കുരുവോളം കിട്ടുംന്നല്ലേ പറയാ അതാണ് വല്ലാണ്ട് ആഗ്രഹിക്കാറില്ല ഉള്ളതൊണ്ട് അങ്ങനെ അട്ജസ്റ്റ് യ്യും
എങ്ങനെ
ഉള്ളതൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാ
അയ് ശരിയ
ദൈവത്തിന്റടുത്തെത്തും എത്രെങ്ങാനും സ്വത്ത്ണ്ട് നമ്മക്ക് കിട്ടണംന്ന് പറഞ്ഞാ കിട്ടോ അതാ
പിന്നെന്താ വീട്
അതെ നമുക്കൊരു വീട് ഇതൊള്ളത് ധാരാളം
അത് ശരിയാ
എന്താ പറഞ്ഞേ
വീട്ടിലൊന്നും പോകു ആഹ്
സൗണ്ട് കേൾക്കുന്നുണ്ട്
കോള് വരണ് ണ്ട് ഹസ്ബൻഡ് വിളിക്ക
ആഹ് വാ
ഏഹ്
കട്ടാക്കിയാ ചോദിക്കും എന്തേ കട്ടാക്കിയേന്ന് അപ്പെടുക്കും
ആഹ് ആഹ് ആഹാ അതെ അതെ അതെ
ഉം
അപ്പൊ തന്നെത്താൻ കട്ടാവട്ടെ അത്
ഉം
പിന്നെന്താ വേറെ വീട്ടിലൊന്നും പോവേയില്ലാ
ആഹ് സ്കൂളടച്ച സമയങ്ങളൊക്കെ പോയി പോന്നതാ
അത് ശരി
പിന്നെപ്പൊ അങ്ങനെ ഇടയ്ക്കുള്ള പോക്ക് നടക്കൂലാന്ന്
ഉം ഉം
ദൂരണ്ട് വീടും എനിക്ക് ഇവടേം അവിടേം ആയിട്ട് ദൂരണ്ട് നല്ലോണം
ആഹ്ശരി.
അപ്പൊ പിന്നെ
സ്കൂളുളളപ്പോ നടക്കൂലല്ലേ.
എപ്പോഴും ഉം ഉം സ്കൂൾ ഉള്ളപ്പോ നടക്കത്തില്ല എപ്പോഴും പോയിള്ള പോരല് നടക്കത്തില്ല.
ഉം
അതാ
ഇനി ഇപ്പോ ഒരു അവധി കിട്ടണല്ലേ.
ഏഹ്
ഒരവധി കിട്ടണല്ലേ.
ആഹ് കിട്ടണം അങ്ങനെ പോവുളളു.
ഇവിടെക്കെ വെള്ളിയാഴ്ച്ച വരെ സ്ക്കൂ
ആഹ് അയ്ശരി.
ള്ളി കഴിഞ്ഞാല് ഇല്ല.
ആഹ്.
ഉം.
പിന്നെന്താ വേറെ.
പിന്നെന്താ അങ്ങനെ പോകുന്നു.
ഉം, ഹസ്ബൻഡ് രാത്രിയാ വര്യാ.
ഏഹ്
ഹസ്ബന്റ് രാത്രിയാ വര്യാ
ആഹ് ഏഴരയൊക്കെ ആവുമ്പ വരും ആഹ് അവിടൊക്കെ എങ്ങനെയാ വരിക എപ്പഴാ വരിക.
ഇപ്പോ പോയിട്ടില്ല പണിക്ക്.
ആഹ് ഇന്ന് ഇല്ലല്ലോ അല്ലേ.
പോയിട്ടില്ല
പിന്നെ എവിടെ നിന്നപ്പാ വിളി.
അപ്പോ കാണിക്കാൻ പോയിനീ അപ്പോ സാധനം വാങ്ങണം പറഞ്ഞിനി അപ്പവുടന്ന് വിളിക്ക.
കേൾക്കോ.
ഇഞ്ഞ് ഇപ്പോവിടത്തുലേക്കു.
ആഹ് ഇതിപ്പോ തന്നെ കട്ടാവല്ലോ.
എ
ഇപ്പ തന്നെ കട്ടാവുവല്ലോ.
ഉം പിന്നെ വഴക്കം എന്ത എടുക്കാഞ്ഞത് ചോയിക്കോ
ആഹ്
ഉം.
എന്തയിലും ഒന്ന് പറഞ്ഞാ മതി.
ഇപ്പോ ഫുൾ ടൈം ഫോണിലാണ് ഈ ഒരു കാരണം കൊണ്ട്.
ആഹ് അപ്പൊ എന്തേലും പറയോ അങ്ങനെ.
ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല.
ഇതറിയോ ഇതെന്താ സംഭവന്ന്.
ഇല്ലല്ല. ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ അപ്പോ ഇന്നോട് പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒരു പരിപാടി വേണ്ടന്നൊക്കെ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോന്നും ചെയ്തു.
അയിനൊന്നും പറഞ്ഞില്ല ആഹ്
സമ്മതണ്ടായിട്ടൊന്നും നടക്കത്തില്ല.
ആഹ് ശരിയാ.
അതാ അല്ലാതപ്പോ എന്ത് ചെയ്യാനാ.
ഉം
ആഹ് വേറെ ആരൊന്നും വിളിക്കുന്നില്ലല്ലോ നമ്മള്
ഉം
മനസ്സിലാവുന്നവർക്ക് മനസിലാവും വീട്ടിലെല്ലാവരുണ്ട് ഇവിടെ ഞാനും കൊച്ചും പുള്ളി മാത്രേ ഉള്ളൂ
ഉം വറെടെ വേടെ വീട് താമസിച്ചതാണോ
വാടകയ്ക്ക് ആയിരുന്നു ഞങ്ങള് വീട് വച്ചപ്പോ താമസമായിട്ട് രണ്ട് വർഷം ആയതേ ഉള്ളൂ
അയ്ശരി
അങ്ങനെ
ആഹ്
അങ്ങനെ പോകുന്നു ഏ
ഹസ്ബൻഡറിന്റെ വീട് അടുത്ത് തന്നെയാണോ
ആഹ് അവിടെ അടുത്തന്നെ
അയ്ശരി
കുറച്ച് പോവാനേള്ളൂ
ആഹ് ശരി
ഇപ്പൊ ഞങ്ങ അവിടെന്ന് മാറി വേറെ വീടെടുത്തു
ആഹ്
അങ്ങനെ താമസായി
ആഹ്
പുതിയ വീടാണോ
പുതിയതല്ലമ്മൾ തറവാണ്
ആഹ തറവാടാണല്ലേ
ഉം ഉം വീട്ടില് മ്മണ്ട്
ആ ആ
നമ്മൾ തന്നെയാഉള്ളത്
അതെ
ഉം
എല്ലാരും വരുന്ന വീടല്ലേ
ഓഹ്
എല്ലാവാരും വരാനുള്ളതല്ലെ തറവാടാവുമ്പോ
പൊളിക്കാനയിന് ഏകദേശക്കെ അറിയാം
ഏ
പൊളിക്കാൻ ആയീണ് ഏകദേശക്കെറിയാം വെള്ളം വന്നാൽഇഞ് വികും
ആഹ
ഉ ഓടുവീടല്ല ട്ടെ റസ്ന്നെയാണ്
ഏ
ഓട് വീടല്ലാ ടെറസ്ന്നെയാണ് പറയാ
ആഹ ആഹ ആഹ പഴയ പഴയ രീതിത്തെ വീടായിരിക്കുംല്ലെ
ഓ ഓ നാഅയി കാ എന്നാ ശരി
ശരി ശരി
ആഹ